ഹലോ ഹലോ
ആ കേൾക്കണില്ലേ
ണ്ട് എന്തൊക്കെടി
നല്ലെന്നെ അവിടെയോ
ഇവിടേം കോയിപ്പൊന്നുല്ല വെക്കേഷനായിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് ഏലെ പോയത്
ഫാമിലി ആയിട്ട് ഊട്ടി പോയിരുന്ന്
ആ
അവിടെ ട്രിപ്പ് പോയി എന്താ രണ്ട് മൂന്ന് ദിവസം നിന്ന് പോന്ന്
ആ അടിച്ച് പൊളിചൂല്ലേ
ആ അവിടെ ടീ ഫാക്ടറി കണ്ട ണ്ട്‌ അതേപോലെ ശൂ പിൻപോയിന്റ് കണ്ട്‌ അങ്ങനെ അങ്ങനെ കൊറെ സ്ഥലത്ത് കേറി പോന്ന്
ചായന്റെ ഒരു രസല്ലേ
ആഹ് അവിടെ ചായ അതെ തെപോലെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കണ്ടല്ലോ അവിടെ
തന്നില്ല ചെക്ക്നമുക്ക് തരില്ല ചായ
ചില ഞങ്ങൾക്ക് കിട്ടീന ചോക്ലേറ്റ്
ഏ ചോക്ലേറ്റ് ഇട്ടിരുന്നോ
ആ ആണെങ്കി അപ്പൊ തീർന്നത് അവന എന്തേല ഇരിക്കാം സാമ്പിളിന് തന്നീനല്ല ചെറിയ കഷണം
സാമ്പിൾ തന്നിട്ടില്ല നീർ വോര് മക്ക് കിട്ടീനോ മക്കൊക്കെ ഞാന് പിന്നെ എനിക്ക് കാലുമല്ലും കട്ട് നീര് വന്നിട്ടെ കാലും കെട്ട് വണ്ണം വെച്ചിട്ട് വണ്ണം വച്ച്ട്ട് പിന്നെ ഇൻക്ക് നട്ക്കാൻ കഴിയാതായി. ആ കാല് ഇങ്ങനെ മണിക്കൂറുകളോളം നമ്മള് സീറ്റ്ല് ങ്ങനെ അടഞ്ഞിരിക്കല്ലേ? ആയിര്ന്നാ അ ആ അയിര്ക്കെ ഓസ് പിറ്റല്ൽ പോവേ ഇങ്ങനെ എന്തേം ചെയ്താന്റെ കാല് ങ്ങട്ട് വണ്ണം വെക്കും. അപ്പ അങ്ങനായിട്ട് ഞാനാ ഇതീന്ന് ചോക്ലേറ്റ് കമ്പനി ഐക്ക് മെല്ലെണർങ്ങീട്ട് ഇങ്ങനാണ്ട് പോന്നക്കാണ്. അയ്ന്റെ ഉള്ള്ലാകെ നടന്ന് കണ്ട്ട്ടില്ല. പിന്നോ ഓലൊക്കെ ചോക്ലേറ്റ് അവ്ടുന്ന് വാങ്ങീന്.
ആഹ് ഞങ്ങള് വാങ്ങീനി.
മ്. മക്കളൊക്കെ വാങ്ങ. അതവ്ടുന്നന്നെ കഴിഞ്ഞ്ട്ടോ. അപ്പം തന്നെ കഴിഞ്ഞു.
ആഹ് നല്ല രസാത്തിനന്നെ
പക്ഷെ അവിടുന്ന് എറങ്ങി പിന്നെ ചോക്ലേറ്റിന്റെ ഐസ്ക്രീം ഉണ്ട് അത് നല്ല രസായിട്ടോ
ഏ അത് ഞങ്ങള് ത്തിന്നില്ല
അത് ഇപ്പ ഇനിപ്പ കൊറ മുമ്പ് ഞങ്ങളൊക്കെ പോയപ്പം ആഹ് ചോക്ലേറ്റ് കമ്പനിടെ അവിടെ അങ്ങനെ കച്ചവടംന്നുംല്ലായിരുന്നു ഇപ്പ അയിന്ന് ആഹ് ചായ ടീ അയിന്റെ അയിൽ നിന്ന് ഇറങ്ങിയ ചാ ചാകാ ചായപ്പൊടി കമ്പനിൽ നിന്നിട്ട് എറങ്ങിയാൽ തന്നെ എന്തെല്ലാം സാധനണ് കണ്ടിട്ട് കണ്ണനെ നല്ല റേറ്റും
ഉ ഉം
എന്താണ് അവിടെ റേറ്റ് ഉണ്ടാവും ഉം അവിടെ ഓരോ കുട്ടികളെ കേറ്റെ ഏ കുട്ടികളെ കളിക്കോപ്പൊക്കെ ഇങ്ങനെ കാണുമ്പോ കുട്ടികളെങ്ങട്ട് കരെയ ആഹ് പ്രായം മക്കള് അങ്ങളാര മക്കള് ചെറിയ കുട്ടികളെ കൊണ്ടോയാലേ ആഹ് പൈസക്ക് ചെലവ അന്നിട്ട് അവിടുന്ന് ഇങ്ങിട്ട് വാശി പിടിച്ചിട്ട് കരഞ്ഞിട്ട് ഓരോരുത്തരന്നോ അതിന് നല്ല അതിന് മ മറ്റേത് പറഞ്ഞാ ഞമുക്ക് ആദ്യൊക്കെ പോയിന് ന്ന് കുറേ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊക്കെ പോയിന് അന്ന് ഒരു സ്റ്റെ സ്റ്റെപ്പ് കെറിയിട്ട് ടോക്ക് എടുത്തിട്ട് സ്റ്റെപ്പ് കെറിയിട്ട് ആദ്യം ചായ ചായൻ്റെ ഫാക്ടറിക്ക പോവ ചായപ്പൊടീൻ്റെ അത് കഴിഞ്ഞിട്ടാണ് ചോക്ലേറ്റിന്റെക്കെ ഇറങ്ങ ഇപ്പൊ ചോക്ലേറ്റ് ഇണ്ടാക്കണേന്റെ കേറിട്ട് പിന്നെയാണ്
കേറീട്ട് പിന്നെ ചായക്കാണ്
ആ ചായക്ക് ഇപ്പൊ ചായ കുടിച്ചിട്ട് അടി കൂടെ എറങ്ങി വര്യാണ് ആകെ മോഡല് മാറീനിപ്പൊ
ആഹ്
നിങ്ങള് നിങ്ങള് എങ്ങനെ പോയിനി അത് പിന്നെ ഞങ്ങള് ഞങ്ങള് പോയത് പിന്നെ പിന്നെ ഇതുണ്ടല്ലോ ഫ്ലവർ ഷോ പൂക്കള
ആഹ് ആഹ് ഫ്ലവർഷോ ഞങ്ങള് അങ്ങട്ട് പോയില്ല കൊറെ കൊറെ നടക്കണ്ടേ
കുറെ കണ്ട് അങ്ങനെ പോന്നു
ആഹ്
ആ അവിടുത്തെ ഒച്ച ആടി ഉം ഞങ്ങള് നടന്ന് നടന്ന് കണ്ട്ട്ടോ ആ അ ഫ്ലവർ ഷോ ഒരു- നിശ്ചിത സമയത്ത് മാത്രല്ലേ ഉണ്ടാവുള്ളൂ അല്ലാതെ അല്ലാതെ എപ്പോഴൊന്നും ഉണ്ടാവൂലല്ലോ
ഉം ഉം
അത് ഞങ്ങള് പോയന്ന് പോയന്ന് ടൈമ്- തലേന്നാണ് അവസാനിച്ചിക്കണേ അങ്ങനെയാണ്
എപ്പ പോയി കണ്ട്
അല്ല ഇണ്ട് സംഭവം ഒണ്ട് പക്ഷേ ആ ഫ്ലവർഷോക്കായിട്ടൊരു പ്രത്യേകത ദിവസങ്ങളുണ്ട്
ആഹ ആഹ അങ്ങ
അങ്ങനെ
ഉം ഫുഡൊക്കെ എങ്ങനെ ഹോട്ടൽന്ന ന്നേനി
ആ അതൊക്കെ ഓട്ടൽന്നെ അയിന് പെട്ടന്ന്
പെട്ടെന്നിണ്ടായതാ?
പെട്ടെന്ന് ഉണ്ടായതാ പെട്ടന്ന് തന്നെ തലേന്ന് രാത്രീ ഒരു ഒമ്പത് മണിക്ക് ആങ്ങള വല്യ ചെറിയ ആങ്ങള നാട്ടിലുണ്ട് ഓ ലീവില് വന്നതാ അപ്പം അപ്പോ ഓന് അ ഓനും മോനും ഇങ്ങന പറയുന്നു കൊറേ ദിവസായി നമ്മള പോവുവല്ലേ പോവുവല്ലേ അങ്ങനെ പറഞ്ഞപ്പോ വല്യ ആങ്ങളേന്റെ കുട്ടി അല്ല ഞങ്ങള് രണ്ട് വണ്ടീല് രണ്ടാങ്ങളാര വണ്ടീല് അങ്ങനെ പോയി
നല്ല രസായിക്കൂല്ലേ
ആ അത് രണ്ടൂട്ടര് ഒരു വണ്ടിലാണ് എന്നാലാണ് ഏറെ രസണ്ടാവുക
ആ
പക്ഷെങ്ങള് കുറേ മൃഗങ്ങള് കണ്ടു
ആഹ സൂ പോയോ?
ആ അങ്ങട്ട് പോയിട്ടില്ല
ഏഹ്
അങ്ങട്ട് പോയിട്ടില്ല മൃഗങ്ങള് കാട്ട് കാട്ട്മൃഗങ്ങളെ മാന് ആന കാ കാട്ടുപോത്ത് മസ്സിനകുടി വഴി ഊട്ടിയല്ലേ? അങ്ങനെ പോയി അങ്ങനെ പോയിട്ട് ട്ട് അവിടെ പിന്നെ തൊറക്കൂല ഇപ്പൊ എന്തോ ഒരു പ്രശ്നുണ്ടവിടെ എന്തോ ബ്ലോക്ക് ആക്കീട്ടുണ്ട് എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ടന്നെ പോന്നു അങ്ങനെക്കെണ്ടായത്
ഉഏ എത്രസം നിന്നു
നിന്നിട്ടില്ല ഞങ്ങള്തലേന്ന് രാവിലെ നാല്മണിക്ക് എറങ്ങിട്ട് നാലുമണി നാലര ആ ടൈമിന് എറങ്ങിട്ട് പിറ്റെന്ന് രാവിലെ രാത്രി രണ്ടരക്കെ ടൈം ആയിന്ന് പിന്നെ ആ ചോറുണ്ണുമ്പോൾ ഭയങ്കര ബ്ലോക്ക് അല്ലേ
അ ആഹ
കൊണ്ട് അങ്ങനെ ചൊരറങ്ങി പോര്ണ ടൈമില് ആനന കഡു ചെയ്ത് ഞങ്ങൾ നേരെ മുന്നേ ഞങ്ങളേ മുന്നില് വേറൊരു വണ്ടി ഉണ്ടായി പെട്ടെന്ന് ബ്രേക്ക് ക്കഒടിച്ച് നിർത്തി അപ്പ എന്ത പെട്ടെന്ന്ട്ട് സ്റ്റോ അപ്പ എന്ത സംഭവിച്ച ഇപ്പറ ണ്ടിെടു അതിപ്പം നേരെ ആനൻ്റെ മുന്നിൽ
ആ അമ്മേ മനുഷന്മാരെ കാട് ട്ടുല്ലേ
ഏ ആ തിരിഞ്ഞു പോവു ഇനി അതുകൊണ്ട് തെരക്ക നേരെ ഇങ്ങട്ട് വരിയാണെങ്കി എന്തെങ്കിലും ഒന്ന് സംഭവിക്കോടെ.
ആ കാറ് മറച്ചിടെ അങ്ങ്. അങ്ങനെയൊക്കെ ഇണ്ടല്ലോ.
മ് അങ്ങനെയൊക്കെ ഇണ്ട്. ഒക്കെ കാണാലോ ഞങ്ങള് പിന്നെ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ ശബ്ദം ഒന്നും ഉണ്ടാക്കാതെ അങ്ങനെ അവടെ ഇരുന്നു. അപ്പ ആന പിന്നെ പത് പതുക്കെ പതുക്കെ അങ്ങനെ താഴെക്ക് എറങ്ങിപ്പോയി. പിന്നെ ബാ ക്ക് തന്നെ മറ്റൊല് വരിനിണ്ട് അപ്പ ഒരു പേ ആഹ
മ് രത്രിയായിരുക്കല്ലേ എത്തിയ?
രാത്രി രണ്ടര കഴിഞ്ഞീണു.
ഉം
പിന്നെ അവിടുന്ന് ഫ്ലവർ ഷോന്റെ അവിടുന്ന് പൂക്കള അ അവിടുന്ന് ചെടിന്റെ വിത്തുകളൊക്കെ വാങ്ങി, ഒരു കിഴങ്ങ് വർഗ്ഗം കിഴങ്ങാണ് ആ ചെടിക്കൊക്കെ. ആ പൂഇങ്ങനെവിരി വിഞ്ഞിരിക്കണ കണ്ടിട്ടേ മ്മാക് അത് കിട്ടിയേ കി കിട്ടിയെ തീരുവൊള്ളു ഉമ്മ വ
മ് നഞമ്മളവിട കുഴിച്ച ട്ടണ്ടാവോ?
ഉണ്ടാവുന്നാർന്നു പറഞ്ഞ്, കിഴങ്ങല്ലേ നമ്മള വിടെണ്ടല്ലോ മെയ് ഫ്ലവറ്. മെയ് മാസത്തില് പൂവിടണ ആഹ അങ്ങനത്തെക്കെ അങ്ങനെ അങ്ങനത്തെ അയിനൊക്കെ ആ കിഴങ്ങാ ഇണ്ടാവുക. എന്താ അറിയില്ല അന്ന്. ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ച് കൊടുത്തു വാങ്ങി.
ഒന്നിനോ ഇ
അല്ല. പല കളറുകളിൽ
ആഹ് ആ ആഹ്.
ഞ്ചോ ആറോ ആയിറ്റാണുണ്ട് കിഴങ്ങ് അയിനാണ് ഇരുന്നൂറ്റൻപത്
കിഴങ്ങ് പറന്നാ ഉരുളങ്കിഴങ്ങോ
അല്ല ആ അയിന്റെ അയിന്റെ കെഴങ്ങ് കുഴിച്ചിട്ടാലാ ആ കെഴങ്ങ് കുഴിച്ചിട്ടാലാണ് അത് ഇത് ഇണ്ടായി കണ്ട് പൂവ അതിമ്മെ പൂവുണ്ടാവുക അതിന്റെ വിത്തെ വിത്ത് ഇപ്പ നമ്മള് ചേമ്പ് ചേന ആക്കെ കുഴിച്ചിടുകല്ലേ അതിനൊക്കെ അങ്ങനെയല്ലേ മറ്റേതന്നെ ചെ ചെലത് വിത്തുകളല്ലേ? വിത്തുകളല്ലേ? ഇത് കെഴങ്ങ് വെച്ചിട്ടാണോ? ഇഞ്ചി, ചേന, ചേമ്പ് ഇതൊക്കെ നമ്മള് കെഴങ്ങല്ലേ കുഴിച്ചിടണത്?
ആഹ് അങ്ങനെയാ?
അങ്ങനെ.
ഫ്ലവർ ഷോ കാണാൻ പോയില്ലെങ്ങള്?
ആഹ് ഇങ്ങള് പോയ ടൈമില് അവിടെ ഫ്ലവർ ഷോ നടക്കുണ്ടാവല്ലോ.
ആഹ് എന്താ അറിയില്ല ഇയിനിന്നും. ഞങ്ങള് പോണ്ടാന്ന് പറ പറഞ്ഞതാണ്. കൊറേ കണ്ടതും ആണത്. അതുപോലെ നടക്കാനും ഒണ്ട്.
ആയി എന്തോ ഒരു ചൊറുക്കുണ്ട്. എന്തരു ചൊറുക്കുണ്ടെന്നാ പൂക്കളിങ്ങനെ കാ. ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയാണ്. മ്ഹ് ചൊറുക്കുണ്ട് പോട്ടോയെടുക്കാൻ. പക്ഷേ പോട്ടോ എടുക്കാനൊന്നും മക്കളെ കിട്ടണില്ല. ഓലൊക്കെ ഇങ്ങട്ട വിളിച്ചുമ്പം അങ്ങോട്ട് പാരാ. പിന്നെ പോലെ എന്നാണ് ഞങ്ങളൊന്നും ഓട്ടത്തിലില്ലാ അറിയെണ്ട്
ആഹ് അതല്ലെ ഇണ്ടാവ പിന്നെ ആഹ്
വിളിച്ചുമ്പോ വരണ്ടെ ആർന്ന്. ഓലക്കെ പരാതി അറിയാം പിന്നെ എന്തൊക്കെയാ? ആഹ് പിന്നെ വാറൊരു വേറോരു ഗാഡൊണ്ടല്ലോ അവിടെ? എന്താ? അതില് കഴിഞ്ഞ പ്രാവശ്യം പോയിന് ഞങ്ങള്.
ഏഹ് അതും അവിടെയും രസാ
ഉം അവിട അയിലേറ രസാ ഇവിട എന്നിട്ട് ഇവിടേ ആ മറ്റേ ഇതൊക്കെ ഇണ്ടല്ലോ ഒരു ഇതുടുത്തിട്ട് പാവക്കുട്ടികളെ മാതിരി ഡ്രസ്സ് ഇട്ടിട്ട് ഒരു കുട്ടിയുണ്ട് അതിന്റെ ഉള്ളില് എന്നിട്ട് എല്ലാർക്കും കൈ കൊടു ക്ക് ഓരോരുത്തർ ഫോട്ടോ എടുക്കാ ഒക്കെ ചെയ്ത് നല്ല രസംണ്ടായിന് ആ കുട്ടി അയിന്റെ അടുത്ത് കുറെ കുട്ടികള കുട്ടികളാണ് കൂടിയോഓലക്ക് പിന്നെ അവിടെയാണ് കൂടിയോഓലൊക്കെ പാട ബാറ്റി കൂടാണ് ബാറ്റി കൂടാനുണ്ട് ബാറ്റി ഇങ്ങനെ ഇതാക്കിട്ട് അങ്ങനെ ചെയ്യാണ് എന്നിട്ട അത് കയ്യ കൊടുക്കുന്നുണ്ട് ആ ചില കുട്ടികളെ മേത്തേക്ക്വന്നങ്ങട് വീഴ്നുണ്ട്
ആഹ വല്യ
ചെറിയൊരു കു ആ ചെറിയ കുട്ടികള് എന്നപ്പം എന്റെ ചെറിയ അനിയത്തിനന്റൊക്കെ മാതിരി ആ പ്രായല്ല കുട്ടികൾക്ക് ഇപ്പം അൻ്റെ വലിയ ആ അപ്പം വലിയ ഓലൊക്കെ അപ്പം നിങ്ങൾ മറ്റ അങ്ങനെ എന്താ
ഉം
നമ്മളെ അമ്മായിയും എൻ്റെ മൂത്തമ്മ്മാൻ്റെ ആൺകുട്ടിയുഉണ്ടല്ലോ ഓനൊക്കെ മാതിരി ഓന്റൊക്കെ മാതിരി എത്ര ഹൈറ്റിൽ ലുള്ളരു കുട്ടിയാണത് എന്നിട്ട് അതിങ്ങനെ
അങ്ങനെ കാർട്ടൂൺ കഥാപാത്രങ്ങൾ പോല ല്ലെ
ആഹ ആഹ അത് ങ്ങെട്ട് കുട്ട്യളെ മേത്ത്ക്ക് വന്ന് ഇതാ ആ ഓരോരുത്തര് സെൽഫി എടുക്കാ അങ്ങനെയൊക്കെ ചെയ്യാ എന്നാ ശരിട്ടോ ഞാൻ വിളിക്കട്ടോ ഉ എന്നാ ശരി ഞാൻ വിളിക്കാം